ഹലോ
ഹലോ
ങ്ങ കേക്കുന്നുണ്ടോ
ഹലോ
ക്കാവോ
ആ കേ ക്കുന്നുണ്ട് പർഞ്ഞോ
ക്കെ ക്കെ ക്കെ എന്തുണ്ട്? സുഖാണോ?
കൊഴപ്പില്ല ഇങ്ങനൊക്കെ ക്ക് കഴിഞ്ഞ് പോവുന്ന്
ഇന്ന് ക്ലാസ്സ്‌ ണ്ടായിര്ന്നില്ലേ?
ഇല്ല ഇന്ന് പോയില്ല
ന്നട്ട് രാവിലെ എന്തായിരുന്നു ബ്രേക്ഫാസ്റ്റൊക്കെ കഴി
ആ കഴിച്ചു അവിടെ
എന്താർഞ്ഞേ ആ കഴിച്ചു കഴിച്ചു ന്നെന്താർന്നു
ഇന്ന് നൂഡിൽസ്
നൂഡിൽസ് ആയിർന്നു മ്മ് ഇഷ്ടാണോ നൂഡിൽസ്
ഓ ഇഷ്ടാണ്
ആ ഓക്കേ എങ്ങനെ ഈ മാഗ്ഗി നൂഡിൽസ് ആണോ അതോ നൂഡിൽസ് വാങ്ങീട്ട് ണ്ടാക്കീട്ട് അങ്ങനാണോ കഴിക്കാ
മാഗ്ഗി ആ പാക്കറ്റ് വാങ്ങീട്ട് ണ്ടാക്കി കഴിക്കും
ആ ഹാ ഹാ അപ്പേതാ ഇഷ്ടപ്പെട്ട ഫുഡ്‌
ഫുഡ്‌ അങ്ങനൊന്നുല്ല അത്യാവശ്യം എല്ലാം കഴിക്കും
മ്മ് ഓക്കേ നോൺവെജിൽ ഏതാ ഇഷ്ടം
ആ മന്തി ഇഷ്ടാണ്
മന്തി ഇഷ്ടാണ് എടക്ക് കഴിക്കാറുണ്ടോ
ആ കഴിക്കല്ണ്ട്‌
ട്ടിലിണ്ടാക്കോ അതോ പൊർത്തോയിട്ടാണോ വാങ്ങികഴിക്ക ആ ഓക്കേ ഓക്കേ വെജിലെന്താ ഏറ്റവും ഇഷ്ടം
വെ ജ്ജിലങ്ങനെ അങ്ങനെ വലുതായ്ട്ട് ഇഷ്ടള്ളൊന്നുല്ല
ഓ മ്മ് വീട്ടിലെങ്ങനെയാ ഉച്ചക്ക് ചോറ് തന്നെയാ കഴിക്കാ എപ്പഴും?
ആ അതെ ചോറ്. തന്നെഴിക്കാ
ഏറ്റവും ഇഷ്ടപ്പെട്ട കറി ന്താ
കറി മോര് കറി ഇഷ്ടാണ്
ആ ആ അ അ അ
ചിക്കന് ബീഫ്
ആ ഓക്കേ ഓക്കേ ക്കെ ഫുഡ്‌ കഴിച്ചു ഇന്നിവിടെ ഇടലിം സാമ്പാറും ആയിര്ന്നു
അതേലേ ആ രാവിൽത്തെ ഫുഡ്‌ ഇപ്പാണോ കഴിക്ക്ണേ
ഇപ്പല്ല കൊർച്ചേരായി ഒരു പത്തര് പത്തുമണി ക്കായപ്പൊ കഴിച്ചു
ആ ചോറെയ്ക്കാനായില്ലെ
ഇപ്പഴെ വെയ്ക്കാറായിട്ടില്ല കൊർച്ചൂടെ കഴിയും രണ്ടു മണി ഒരു ഒന്നര രണ്ടുമണിക്കാ കഴിക്കാ
അതെലെ
അവിടെ നേരത്തെ എണീക്കും
ഏ ഇല്ല ഒന്നര ആ ഒരു ടൈമൊക്കെ ആമ്പം
ആ ഹാ ഉം ആ ഓക്കെ ഓക്കെ അപ്പം കോളേജ് പഠിക്കാ പോകുന്ന സമയത്ത് കൊണ്ടൊവോ
ഞാന് പോവ് ആ പ്ലസ് ടു വരെ ആ കൊണ്ടുവായിരുന്നു സ്കൂളിന്ന് കിട്ടൂലല്ലോ എട്ട് വരെല്ലേ സ്കൂളിന്ന് കിട്ടൊള്ളൂ
ആ ആ ഓക്കേ ക്കേ ക്കേ
ബാക്കിഒക്കെ കൊണ്ടോവും രാവിലെ വീട്ടി ല്ണ്ടാകീട്ട്
ആ ആ ഓക്കേ ഇപ്പോ ഉച്ചവരെ ഒള്ളൊ ക്ലാസ്സ് അപ്പോ എങ്ങനാ വന്നിട്ടാ കഴിക്യാ
ഞാ ആ വന്നിട്ടാ കഴിക്കാ പന്ത്രണ്ട് മണി വരെള്ളൂ
ആ ആ ആ ഓക്കേ ഓക്കേ ഉം ഫ്രണ്ട്സിന്റെ കൂടെ പോവാനാണോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിട്ട് അതോ ഫാമിലിയുടെ കൂടെ പോവാനാണോ ഇഷ്ടം
ഫ്രണ്ട്സിന്റെ കൂടെ ഉച്ചയ്ക്ക് ആ സ്കൂൾള്ള ടൈമ് ആ ടൈം ഭയങ്കര ഇഷ്ടായിരുന്നു
ആ ആ ആ ഓക്കേ ഓക്കേ ഓക്കേ ഇപ്പഴും നിങ്ങള് കൂടാറ്ണ്ടൊ പ്പാ അങ്ങനെയൊക്കെ പോയിട്ട് പൊറത്തൊക്കെ പോയിട്ട്
ഇപ്പോ പ്ലസ് ടു ടി സി മേടിക്കാ വന്നപ്പോങ്ങനെ ഫ്രണ്ട്സിന്റെ കൂടെ പോയിട്ട്ങ്ങനെ മന്തിക്കെ കഴിച്ചിണ്ടായിരുന്നു
ആ ആ ആ ഓക്കേ ഉം ഇങ്ങനെ ഫോട്ടോക്കെ എടുത്തിട്ട് ഇൻസ്റ്റഗ്രാമില്
ആ ആ ഓ ഇടാറ്ണ്ട്
ആ എല്ലാർക്കു ണ്ട്‌ലെ അങ്ങനെക്കെ
അതെ
അവരൊരു പ്രത്യേക സന്തോഷാലെ ഹ് ഹ് പിന്നെ പക്ഷേ ഇപ്പൊ കൊർച്ച് കൊറവാണ് ഇപ്പൊ കൊർച്ച് ബിസി ആയിട്ട് എന്നാൽ പോവാറുണ്ട് ഇപ്പൊ കൊറെ പിന്നെ പൊറത്തോയി ഫുഡ് കഴിക്കുന്നത് ഫാമിലിക്കൊപ്പാണ് ഫ്രണ്ട്സിന്റൊടെ കൊറെ ആയി ഇനി പോവണം ഇനിയൊരു മീറ്റപ്പക്കെ വെക്കാൻ വേണ്ടി പറയ്ണണ്ട് പോണം
അതേലെ
ഉം
എങ്ങനെ സ്റ്റേ ചെയ്യാനാണോ അതൊ രാവിലെ തൊ ട്ട് വൈന്നേരം വരെണോ
ആ എന്റെ ഫ്രണ്ട്സൊക്കെ ഇവിടൊക്കെ തന്നെണ്ട് അപ്പം എപ്പഴേലും ഫ്രീ ടൈം കിട്ടുമ്പൊ പോയിട്ട് ചില്ലയ്തിട്ട് വരാന്ന് വെച്ചിട്ട്
ആഹ്
ആ അല്ലെങ്കി പിന്നെ ലാസ്റ്റ് ഇയർല് ഇങ്ങനെ ഞങ്ങള് പോയി സ്റ്റേ ചെയ്തിട്ടുണ്ടായ്ര്ന്നു അപ്പൊ ഇങ്ങനെ ആ ഇങ്ങനെ പൊർത്തൊക്കെ പോയിട്ട് നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ ഒരു റിസോർട്ട്ല് കുക്കെയ്തിട്ടൊക്കെ തന്നെ കൈക്കായ്രുന്നു ഉം
ഇന്നെന്താ ചോറിന്
ഇന്ന് ചോറിന് സാമ്പാറുണ്ട് മെഴുക്കുപെരട്ടി ഉണ്ട് ഇന്ന് വെജാണ് ആ പിന്നെ മീൻ ഉണ്ട് മീൻ വറുത്തെക്കെ ഇണ്ടാവാൻ ചാൻസുണ്ട് ഞാൻ ഇന്ന് രാവിലെ മാത്രമേ പോയള്ളൂ പിന്നെ അമ്മയാണ് ചെയ്തതേയുള്ളൂ
അതേല്ലേ
പിന്നെ അവിടെ എന്തന്ന് സ്പെഷ്യൽ ഉച്ചക്ക്
ഇന്ന് മുട്ടക്കറിയും ചക്കക്കറിയും
ആഹ് ആഹ് ആഹ് ഓ ചക്കയൊക്കെ ഇപ്പൊ കൊറേ കിട്ടുന്ന സീസണ അല്ലേ
ഉം ആ ചക്ക പുഴുങ്ങീത്
ആഹ് ആഹ് ആഹ് ഓക്കെ അപ്പൊ എങ്ങനെയാ ചക്കയുടെ കൂടെ എന്താ കോമ്പിനേഷൻ മീൻകറിയാ
ചക്കയും ബീഫ് ഉണ്ടായിരുന്നു
പിന്നെന്താ മഴയുണ്ട് ഇന്ന് മഴയുണ്ടായിരുന്നോ
ഏയ് ഇന്ന് കൊറവായിരുന്നു ഇന്നലെ രാത്രിക്ക് ഇത്തിരി പെയ്തായിരുന്നു
ആഹ് അഹ് ഹ ഉം ഇന്ന് ഇനിയിപ്പ എന്നാ നാളെ ക്ലാസ് ഇവിടെ പെയ്യും പെയ്യാതിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് പക്ഷെ നല്ല മൂടിട്ടക്കെയാ വെയിലൊന്നുമില്ല പക്ഷെ നല്ല ചൂടുണ്ട് അങ്ങനെരു സിറ്റുവേഷൻ
ആണല്ലേ
ഉം അപ്പൊ നാളെ ഇനി ക്ലാസ്സുണ്ടോ
ആ നാളെ ഉണ്ട് ഇനി അടുത്ത ആഴ്ച തൊട്ടിട്ടെ പോകുന്നുള്ളൂ കൊട്ടൂരായി ഇല്ലേ അപ്പൊ അങ്ങോട്ടേക്ക് പോണം
ആഹ് ഓക്കെ ആ അവിടെ എല്ലാരും അവിടൊക്ക എത്ര നാളുണ്ട് ഒരു മാസവൊ
ആഹ് ഒരു മാസം
ആഹ് ആ നല്ല തിരക്ക് ആന്നൊക്കെ ഇങ്ങനെ കണ്ടാരു
അതെ അവിടുന്ന് ഫുഡ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഭയങ്കര തെര ക്കാ
അല്ലെങ്കിൽ ഫുഡ് ഒക്കെ കഴിക്കായിരുന്നു ഇല്ലേ
ആ ആ ഭയങ്കര തേരക്കാണേ
ആ ഹാ നിങ്ങെളെല്ലാ കൊല്ലവും പോകും
ആ ഈ രണ്ട മൂന്ന് വർഷ ആ പറ്റവാണെങ്കി പോവും
ഉം ഉം ഉം നല്ല രസ കാണാനൊക്കെ
ആ അതെ നല്ല രസാണ്
ഉം ഉം ഉം ഉം അപ്പൊ ഈ പ്രാവശ്യം എപ്പോഴാ പോണെ പ്ലാൻ ചെയ്തോ
ഒന്ന് ഒരു വട്ടം ഞാൻ പോയിട്ട് ഇപ്പ വന്നത്ള്ളൂ ആ മിനിഞ്ഞാന്ന് പോയായിരുന്നു ഇനി ശനിയാഴ്ച ഒന്നുകൂടെ പോണം
ആഹ് ഹാ ഹാ അടുത്ത തന്നെയാ കൊറച്ച് ദൂരേള്ളൂ
ഇല്ല ഇല്ല വടെ കണ്ണൂരല്ലേ
മ് മ് മ് മ് മ് മ് അപ്പൊ എല്ലാരും കൂടെ എങ്ങനെ ഒന്നിച്ച് ബസ്സിനാ പോനെതൊ അതോ വണ്ടീക്കേടുത്തിട്ട് ട്രിപ്പ്ട് ആ ആഹ് ആഹ് ആഹ് ഓക്കേ ഓക്കേ മ് അപ്പ നമ്മക്കൊറ ആഹ് പറഞ്ഞെകേറ്റില്ലെന്താ
അല്ല പിന്നവിടൊരു ആ അടുത് കസിനൂണ്ട് അവരെ വീട്ടിലും പോയി അവ്ട്ന്നാണ് ഫോഡോക്കെ കഴിചില്ല്
അവിട്ന്നാ ഹ് ഹ് ഹ് ഓക്കേ അപ്പവടെക്കെ കൂടിട്ട് പയ്യേ വൈകിട്ടൊക്കെ വര്ള്ളൂ എല്ലാരൊന്നിച്ച് പോയിട്ട് വൈകിട്ടൊക്കെ വരോള്ളായിരിക്കുല്ലേ
ആഹ് ആ അതെ എൽ
ഓക്കേ പിന്നെ വേ വേറെന്താണ് ഞാനിങ്ങനെ വെർതെ ബോറടിച്ചിരിക്കായിര്ന്നു. ഇവിടെ നമക്ക് മ് ടാങ്കിന്റെ വാട്ടർ ടാങ്കിന്റെ പണിനടക്കാ അപ്പൊ വെള്ളോം വെള്ളം കൊറച്ച് നേരത്തേക്ക് സ്റ്റോപ്പിയും പോവാൻ പറ്റില്ല അപ്പങ്ങനെഫുൾ വേള്ളോ ഇല്ലാണ്ട് വേറെ കേണറ്റിലെ വെള്ളം മാത്രേ യൂസ് ചെയ്യാൻ പറ്റുള്ളു അപ്പൊ മറ്റേ പൈപ്പ് ടാങ്കിലെ വള്ളം മൊത്തം കഴിഞ്ഞു പോയി പ്പങ്ങനെ ആകക്കൂടെ സിനായിട്ടിരിക്ക
ഉം അതേലേ അപ്പൊ ഫുഡൊക്കെണ്ടാക്കാനോ
ഓൾറെഡി നമ്മൾ വെള്ളം പിടിച്ച് വെച്ചു അറിയാരുന്നല്ലോ ഇതുപോലെ പ്രശ്നമാന്നെന്ന് അപ്പം കൊറേ വെള്ളം പിടിച്ച് ഫുഡ് ഉണ്ടാക്കാനും ബാക്കി എല്ലാത്തിനും വെള്ളം വെച്ചിട്ട്ണ്ട്
ആണല്ലേ
ഉണ്ട് വെള്ളം നമ്മൾ സൂക്ഷിച്ച് യൂസ് ചെയ്യ
ആഹ്
ചിലപ്പോ വൈട്ട് വൈട്ട് വരെ ഇണ്ടാവൂലേരിക്കും ഇനി കഴിഞ്ഞു പണി അപ്പ ഇനി അത് ക്ലീൻ ചെയ്താലല്ലേ ടാങ്കിലേക്ക് വെള്ളം കയറ്റാൻ പറ്റൊള്ളു.
ആഹ്
മ് അമ്മ കുക്കിങ് ആണെന്ന് തോന്നുന്നല്ലോ
ആഹ് ആ അതെ ആഹ അതെ ഓരോ കറിയുണ്ടാക്ക
ആഹ് പിന്നെ വേറെ എന്തൊക്കെയാണ്
വേറെന്താ
അഡ്മിഷന്റെ ഒക്കെപ്പ എപ്പഴാ നടക്കുക
അഡ്മിഷന്റെ അറിയില്ല സ്റ്റാർട്ട് ആയിന്നൊക്കെയാ പറഞ്ഞത്
ആഹ് ആഹ് ആഹ് ഓക്കെ ചോയ്ക്ക ഉം അപ്പൊ ഇവിടെ തന്നെയാ നമ്മള് കേരളത്തിൽ തന്നെയാണോ അതോ
കേരളത്തിൽ തന്നെ ഏ കേരളത്തിൽ തന്നെ ജോ പഠിച്ചിട്ട് ഇറങ്ങിയിട്ട് ജോലിയൊക്കെ സെറ്റ് ആകുമ്പോ പുറത്തോട്ടേക്ക് പോവാനായിരുന്നു പ്ലാൻ
ആ ജർമ്മനിക്കൊക്കെ അന്ന് പറഞ്ഞില്ലേ ഓപ്പണിങ്ങ് കൊറെ വന്നിട്ടുണ്ടന്നൊക്കെ ഉം ഉം പിന്നെന്താ എന്നാ ഇട ആ അന്നാ ഞാൻ വിളിക്കാം ഇടയ്ക്ക് വിളിക്കാം ശെരി